ഹലോ
ഹലോ കേക്ക്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്താ വർത്താനം ഓഹ് മഴയാണ് വല്യ മഴല്ല അങ്ങനെ ചീറ്റിയോണ്ടൊക്കെ നിക്കണ്ട്‌
അഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഇല്ല ഇന്ന് ഉച്ചവരെ മഴയായിരുന്നു അത് കഴിഞ് വെയിൽ വന്നു
വ്ടെ ഇത് വ ഇപ്പൊ ചാറ്റല്ണ്ട് ആഹ്
ഹാ ഹാ ഹാ
ചായകുടി ഒക്കെ കഴിഞ്ഞോ
ഒഹ് ഓഹ് ചായു കുടി ചായകുടിച്ചോ
ഇല്ല ചോറെയിപ്പ് പ്പം കഴിഞ്ഞിട്ടുള്ളൂ
ആണോ
ആഹ് ഇന്ന് ചോറ് തിന്നാൻ നേരം വൈകി ആഹ് ഇന്ന് മോന് സു ഖല്ലേയ്നി അപ്പൊ ഓനേം കൊണ്ട് പോയാണ്ടേ
ആഹ് ഹോസ്പിറ്റലിൽ പോയാ എങ്ങനെണ്ട് പ്പം
പ്പൊ കൊഴപ്പൊന്നുല്ല ന്നൊന്ന് കാട്ടാൻ പറഞ്ഞ ദിവസേനി അപ്പൊ ആഹ് അപ്പൊ ന്നങ് കാട്ടാൻ പോയി കാട്ടി വന്നപ്പോത്തിനെ
അഹ് ഹാ ഹാ ഹാ ഹാ ആഹ് ആഹ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വരുമ്പോ ഒരു സമയം ആവും
ആഹ് അന്ന് പോയി വന്നപ്പോ നേരം കണക്കായി പിന്നെ ഓനെ ഉറക്കലും ഇദാക്കലും കഴിഞ് നേരായപ്പോ ഈ നേരായി
അയ്ന്
ആഹ്
ഡോക്ടറെ നിർബന്ധ ആയിരിക്കല്ലോ വയ്യാത്തോണ്ട്
ആഹ് അയ്ൻ ഒൻക് അലർജിം സ്കൗുണ്ടും കൂടുതലാണ്
ആഹ് ഹാ ഹാ ഹാ
ആഹ് അപ്പൊ അതായോണ്ട് അഡ്മിറ്റ് ആക്കാനൊക്കെ പറഞ്ഞതാണ് അങ്ങനെ ആയപ്പോ ഇപട്ന്ന് കൊണ്ടയ നാളെ അഡ്മിറ്റ് അക്കണം. പോയത അഹ് പിന്നെ അഡ്മിറ്റാക്ക
ആഹ് ഉം ഇനിയിപ്പം വൈകിട്ടത്തേക്ക് ള്ളത് ഇണ്ടാക്കണോ
അല്ല ഒക്ക ഉണ്ടാക്കിയ ഞാൻ ന്റെ ന്റെ വീട്ടില ആഹ്
ഓഹ് അതോണ്ട് കൊഴപ്പില്ല അല്ലെങ്കി ഇപ്പ അവിടെ ആയിരുന്നു ചെന്നിട്ടീ എന്തെല്ലാം ജോലിയായിരുന്നു ബാക്കില്ലേ
ആഹ് പ്പൊന്നെലെ പെരുന്നാൾ കഴിഞ്ഞോണ്ടേ ആദ്യ ഇവര് ഞാൻ വെല്ലേ പോന്നാട്ന്ന്
ആഹ്
കൊറേയായി വീട്ട്ക്ക് നിക്കാനൊക്കെ പോന്നിട്ടു
ആഹ് അതോണ്ട് വീട്ടിലേക്ക് വന്നോ
ആഹ് ങ്ങള് കെട്ടിച്ച വീട്ടില് എയ്ക്കാരംലെ
എഹ് ഓഹ് നി ഇപ്പ സ്കൂളൊക്കെ തുറക്കുവല്ലേ ഏഹ് വീട്ടിലേക്ക് പോവും അമ്മക്കിവിടെ രണ്ട് മൂന്ന് പട്ടിഒക്കെണ്ട് അതോണ്ട് എങ്ങോട്ടും പോകാൻ പറ്റൂലേ ഒരാവേശത്തിന്. പട്ടിക്കുട്ടികള്ണ്ട് പട്ടിക്കുട്ടികളെ
ആഹ്
ആഹ് ഒര അപ്പൊ ഇത് കാരണം ഇതിങ്ങൾ ഇണ്ടായതോണ്ട് നമ്മക്കെങ്ങും പോകാൻ പറ്റൂല്ല.
ഏഹെ
ഉം പിന്നെ ഇനിയിപ്പോ സ്കൂൾ തുറക്കൂല്ലേ ഇപ്പ തിങ്കളാഴ്ച്ചാ പോണം
ഇഞ്ഞിപ്പൊ ദിവസൂല്ലല്ലോ സ്കൂളൊർക്കാന്.
ഓഹ് അത് തന്നെ, ഇനിയിപ്പോ അധിക ദിവസ ഇല്ല അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി
ഉം കു സ്കൂൾ ഷോപ്പിംങ്ങ് ഒക്കെ കയ്ഞ്ഞോ?
ഏഹ് ആഹ് ഷോ അതൊക്കെ കഴിഞ്ഞു ന്നമ്മുടെ ഇവിടെ അടുത്ത് ഓഫറുള്ളെ ഒരു ഷോപ്പ് ഇണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സാധനങ്ങളെല്ലാം കൂടി കഴിഞ്ഞ ആഴ്ച്ച ഒ റ്റയടിക്കങ്ങ് മേടിച്ച്.
ഏഹ്
ബേഗും. കൊടയും. ഏഹ് ബുക്കും അങ്ങനെ എല്ലാം കൂടെ അങ്ങ് മേടിച്ച്. ഇനി ഡ്രസ്സ് എടുക്കണം അതിനിപ്പം ആഹ് അത് ഞായറാഴ്ച പോയി എടുക്കാണ് വിചാരി
ക്കൂക്കോകാന്
എന്തോ?
എത്ര ആള്ണ്ട് ഉസ്കൂൾക്ക് പോണോല് ചോയ്ക്കെ.
ആഹ് രണ്ടു പേര്.
ഏഹ്
രണ്ട് പേര് സ്കൂളിലാ പോവ് ഏഹ് ഏഹ് മൂത്താള് അഞ്ചാം ക്ലാസ്സിലാണ്.
ആഹ്
രണ്ടാമത്തെ ആള് ഒന്നില്. ഓഹ് അയാള് പിന്നെ കൊഴപ്പില്ല എയ് അയാളയാളെ അത് അവരുടെ ഇഷ്ട്ട അല്ലേ എല്ലാം
അഹാ അതെ
നമ്മളായിട്ടൊന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല. എല്ലാം അവനവരുടെ ഇഷ്ട്ടം ആഹ്
ഇപ്പത്തെ മക്കള് പർഞ് ഞമ്മളങ്ങട്ട് ഞം ഓല് ഞമ്മളെ ഇങ്ങട്ട് പഠിപ്പിക്ക്ണേറ്റങ്ങളല്ലേ.
അതെന്നെ.
അതുകൊണ്ട് അതായത് കാരണം പിന്നെ എല്ലാ പാർട്ടീസും കാര്യങ്ങളു എല്ലാം കഴിഞ്ഞു ഇനിപ്പം ഡ്രസ്സ് എടുക്കണം അതേയൊള്ളു. പിന്നെ മഴയും അവും ചൂടായിരുന്നു പോ നമ്മക്ക് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലവാണേ.
ന്നട്ട് ഇപ്പൊ വെള്ളണ്ടോ?
ഇപ്പം ചെറുതായിറ്റൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കെണറ്റിൽ നമ്മക്ക് ജനുവെരി പാതി വരെയൊക്കെ വെള്ളം കിട്ടുള്ളു. അത് കഴിഞ്ഞപ്പഴാ
വെള്ളം കയ്ഞ്ഞു വെള്ളം നിക്കും?
ഉം വീ ആ വെള്ളം നിക്കും പിന്നമ്മള് വെള്ളെറക്കും. ഉം പിന്നെ അമ്മള് ആഹ് ആയിരം ആ ആയ് ച്ചെ ആ ഒരു നാല് നാലുദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് ആയിരം ലിറ്റർ വെള്ളം വീതം ന്നമ്മളെറക്കും.
ആഹ് അഹ് തെകയോ ആയിരം ലിറ്ററ് നാലീസത്തിനൊക്കെ?
ആയിരം നാല് ദിവസത്തേക്ക് ന്നമ്മള് പി ബാക്കി നമ്മള് പഞ്ചായത്തിന്നും കൂടെ കൊണ്ട് വരിയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റെയ്യാൻ പറ്റും ആഹ്. അല്ലാതെ നമുക്കിത് മാത്രം പറ്റി
എഹ് കുടി വെള്ളത്തിനും ഭക്ഷണത്തിനും മാത്രമേ ഈ ആയിരം ലിറ്ററ്ണ്ടാവേക്കും
ആ ഭക്ഷണത്തിന് മാത്രം ആയിരം ലിറ്ററുപയോഗിക്കൂ ബാക്കി തുണിയലക്കാനൊക്കെ പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടങ്ങളിൽ ദാ കുറച്ച് താഴെ ഒരു വീട്ടില് അവിടുത്തെ വെള്ളം മാത്രം വറ്റൂ ല്ല അപ്പവിടെ പോയി തുണിയൊക്കെ അലക്കും പിന്നെ പഞ്ചായത്തിന്ന് വെള്ളം കൊണ്ടുവരുന്ന ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഉപ
ബാത്റൂമുക്കും, കുളിക്കാനും, അയിനൊക്കെ പാത്രങ്ങള് കഴിക്കാനൊക്കെണ്ടാവല്ലോല്ലേ?
അതെ അതെ അതിനൊക്കെ പഞ്ചായത്തിന്ന് കൊണ്ട് വരുന്ന വെള്ളം നമ്മള് ഉപയോഗിക്കും അങ്ങനെയാ ഓഹ് ആദ്യം നമ്മള് കുടിക്കാൻ വേണ്ടി പഞ്ചായത്തിന്ന് കൊണ്ട് വരുന്ന വെളളം പക്ഷേ ഭയങ്കര ബ്ലീച്ചിംഗ് പൗഡറിന്റെ ക്ലോറന്റാ കൂടുതലതില് അതെ ആ നമ്മള് ഫുഡ്ണ്ടാക്കുമ്പോ ക്ലോറിന്റെ സ്മെല്ലായിരിക്കും അയിനാത്ത് ചോർമേലൊക്കെ ക്ലോറിന്റെ സ്മെല്ല് ഉം അതുകൊണ്ട് പിന്നെ അത് നമ്മള് ഉപ യോഗിക്കത്തില്ല അങ്ങ് യെറക്കും ആ ഒരു ജനുവരി പാതി മുതല് മറ്റേ കഴിഞെ ആയച്ചേല് നമ്മള് വെള്ളം മഴ രണ്ട് മൂന്ന് മഴ പെയ്യുന്നത് വരെ വെള്ളെറക്കവായിരുന്നു
ബുദ്ധിമുട്ടന്നെ ആണ് ല്ലേ? വെള്ളല്ലെങ്കില്?
ആ വെള്ളവില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ എന്ത് ഇവടെ നമുക്ക് അല്ലാത്തപ്പം പക്ഷെ എന്താ പറയാപ്പം വേറെ ബുദ്ധിമുട്ടുകളൊന്നുല്ല വെള്ളവും വേറെ വേറൊരു പ്രശ്നവുല്ല ഇപ്പ
ഇങ്ങളെ വീട്ടിലും വെള്ളല്ലേ?
എവിടെ ആ അമ്മളവിടെ അവിടെയിണ്ട് ഇവിടെയാണില്ലാത്തത് അവിടെണ്ട് അവിടെ കൊഴപ്പല്ല അവിടൊരു വയലിന്റെ പോവാൻ വയ്യ അങ്ങോട് അങ്ങനെ അവിടെ പോയി നിക്കാൻ പാടയില്ലല്ലോ പട്ടിക്കുട്ടികള്ള് പിന്നെ ഇവിട്ച്ച
ആഹ്
പോവാനും പറ്റില്ല പട്ടിക്കുട്ടികളെയിട്ടിട്ട് പോവാൻ പറ്റൊ? ആ അപ്പൊ അച്ഛനും അമ്മേ അങ്ങനെ പട്ടിക്കുട്ടിയെ നോക്കൂലെ പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ പോയി വെള്ളവും ക്കെ ഇത് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യത്തൂല്ലല്ലോ?
ആഹ് അതന്നെ
ഉം അതൊരു വലിയ പാട് തന്നെ അല്ലെങ്കി നമുക്കവിടെ പോ പോയി നിന്നാ മതി കാര്യം ആ നമ്മളവിടെ വയലിന്റെ ഇതാ അപ്പൊ നമുക്ക് വെള്ളം ഇഷ്ടം പോലുണ്ട് വയലേരിയായത് കാരണം
ആഹ് ആഹ്
ആ അയിനിപ്പർത്തൂടെ കനാലൊക്കെ ഇണ്ടായത് കൊണ്ട് കനാലൊക്കെ തൊർന്ന് വിടുമ്പോ നമ്മക്കിഷ്ടം പോലെ വെള്ളം കിട്ടും അവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ?
ഇല്ല ഇവിടെ ബുദ്ധിമുട്ട് പറായാൻ മാത്രള്ള ബുദ്ധിമുട്ട് വെള്ളം വറ്റും പക്ഷേ ഇങ്ങള് പറഞ്ഞ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന നമ്മള ആവശ്യത്തിന് ഒന്നരാടം കിട്ടും എന്നാലും ഞമ്മളെ ആവശ്യത്തിന്
ആ ആഹ്
ഇഷ്ടംമാതിരി വെള്ളണ്ട് ഉം ങ്ങ ങ്ങള് പറഞ്ഞമാതിരി അങ്ങനെ റ്റ കുടുങ്ങൂല
ആ ആ കുടുങ്ങൂലല്ലേ ഓ നമുക്ക് ആ പഞ്ചായത്തീന്ന് വെള്ളം കിട്ടില്ലെന്നുണ്ടെങ്കി പിന്നെ തീർന്ന്, നമുക്കിപ്പം പൊറത്തേക്ക് ബാക്കി വെള്ളം എടുക്കാ നോക്കത്തില്ലല്ലോ അപ്പൊ ഡ്രസ്സൊക്കെ
ഞങ്ങള്തും
ആണല്ലേ
ആഹ് പഞ്ചായത്തി ഒന്നരാടം വെള്ളണ്ടാവും ഒന്നാരടെ ഒരു വാത്തക്ക് ഒന്നരാടെ ഒരു വാത്ത്ക്കാണ് അങ്ങനെ ഒന്നരാടം വെള്ളുണ്ടാവും. പിന്നാറ്ഞ്ഞ തറവാട്ടിലൊക്കെ ഇൻ്റോട്ക്കൊക്കെ ഞമ്മൾ ഇപ്പ മൂത്താപ്പാന്റെ കെണ്റ്റ്ന്നാണേ.
ആഹ് ആ ആ കോര
ആ് പവ് ഞങ്ങൾക്ക് സ്ഥിരം വെള്ളണ്ട്, പിന്നെ കെട്ടിച്ചോടുത്താണെങ്കിലും. വെള്ളണ്ട് അവിടെ പയമ്പാലി ആണേ
ആ ഹാ ഹാ ഹ
ആഹ ആഹ
അവിടെ ഇഷ്ടം പോലെ
ആഹ അപ്പൊ അവിടയും വെള്ളണ്ട്.
വെള്ളം ഇല്ലാത്ത കാരണം നമ്മള് ഉണക്കത്ത് നമുക്കിവിടെ കൊറച്ച് കൃഷി ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കുന്ന ഒരുപാടില്ല പണി പന്നി ശല്യം കൂടുതല ഇവിടെ അപ്പം ഒരുപാട് എങ്കിലും തക്കാളിയും ചേമ്പും ചേനയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പന്നി എന്നനെ തിന്നൂല പന്നീ ഈ ചേമ്പും നമ്മുടെ കാ മരച്ചീനൊക്കെ ഇല്ലേ കപ്പ
ആഹ ആഹ ആഹ
ഓല്പർഞ്ഞു പിന്നെ നമ്മളതന്ന വാഴയൊക്കെ ചവിട്ടി അതുകൊണ്ട് പിന്നെ അതൊന്നും
ഇവടി ഉണ്ട്
ആഹ അവിടെണ്ടാ
ഇവിടെണ്ട് പന്നി ക്ഷേ ഒരു വസ്തു കുഴിച്ചിടാന് ഇൻ്റെ അമ്മായിമ്മ ഒക്കെ സാധന നല്ലോ ഉണ്ടാക്കുന്ന ആളാണേ. പെയമ്പാലി അല്ലേ അപ്പൊ നല്ല വള്ളത്തിന് ക്ഷാമ ഉണ്ടാവൂലല്ലോ.
ആഹ അതെ അതെ
ഇപ്പോൾ എല്ലാ സാധനവും ഉണ്ടാകും. പക്ഷേ ഇക്കുറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കൻ പന്നികൾ നിക്കാനയക്കണില്ല
ആഹ അതാണ് ഇവിടെയും അതാണ് നമ്മൾ എന്തൊക്കെട്ട് ഒരു രക്ഷേ ഇല്ല. അന്നേ നമക്ക് എങ്കി വാ ക്ക് ചുറ്റും ഇങ്ങനെ നമുക്ക് വസ്തു കെടപ്പുണ്ട് നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ പന്നിയുടെ ശല്യം കാരണം അതും പറ്റ പിന്നെ ആകപാടെ തക്കാളി മറ്റേ കറിവേ പ്പില, പച്ചമുളക്, വഴുതന, പയർ, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങക്ക് വേണ്ടി മാത്ര നമുക്ക് ചെയ്യാനേ പറ്റും അതും ഇള്ള ഇല്ലാത്ത വന്ന് കഴിയുമ്പോം പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റും. ഏഹ്
എങ്ങനെ
എന്തോ
ഞാ നോക്കൂല